ഹലോ
കേക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട്
ആ ആ സുഖമായിട്ടിരിക്കുന്നു
മക്കളൊക്കെ
ആ ഒരാൾ ഉറങ്ങുന്നു ഒരാൾ വെളിൽ ഇരിന്ന്കളിക്കുന്നു മ് ഇളയയാൾക്ക് ജലദോഷവും ചുമയും ഒക്കെയാണ്
ഓക്കെ ഓക്കെ ഹസ്ബൻഡ് ഇപ്പേ
ആ വണ്ടി പോയി
ഓ ശരി ശരി നമ്മള് എന്നെ നമ്മള നമുക്ക് ഇന്നത്തെ ടോപ്പിക് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പറഞ്ഞാലോ
ഓക്കെ
ഉം പിന്നെ ഇപ്പം മുതിർന്ന മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് തന്നെ ഒരു അസുഖങ്ങള ഷുഗർ കൊളസ്ട്രോള്
ഉംഅതെഅതെ ഇവിടെ ഹസ് ഹസ്ബന്റിന്കൊളസ്ട്രോൾ ഉണ്ട് ഇടക്ക് നോക്കി ഇച്ചിരിഷുഗറും ഉണ്ടായിരുന്നു പക്ഷ ഷുഗർ ഇപ്പോ നല്ല പോലെ കുറഞ്ഞു ആ പക്ഷെ കൊളസ്ട്രോൾ ഉണ്ട് ഇടക്കിടക്ക് ഇപ്പൊ നോക്കിയപ്പോ ഇപ്പോഒരാഴ്ച മുന്നെ നോക്കിയപ്പോ നോർമൽ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ എങ്കിലും എന്ത് എന്തെങ്കിലുംഒന്ന് ആ അതുകൊണ്ടാ അതുകൊണ്ടാ എന്തെങ്കിലും ഒന്ന് ഈ പറഞ്ഞ വർത്തതോ പൊരിച്ചതോ എണ്ണ ടെയോ ഒ ഒരു നേരം ഒന്ന് കഴിച്ചാൽ മതി അപ്പോഴേക്ക് വീണ്ടും വഴുതപോല തന്നെയ ആവും
അയ്യോ അതെല്ലേ
മ്
ആ ഞങ്ങളടെ ഒരു റിലേഷൻ ഇതുപോലെ ആ ഇതുപോലെയ അവർക്ക് ഇപ്പം എല്ലാരുയും ഇത് ഒരു തിങ്കിങ് നമ്മുക്കൊന്നും വരത്തില്ലന്നല്ലേ പക്ഷെ അതുപോലെ ആ ഞങ്ങളടെ ഒരു റിലേഷനും ഇതുപലെ ചിന്തിച്ച് അത് അത്യാവശ്യം നല്ല പോലെ എല്ലാം കഴിക്കൊക്കെ ആയിരുന്നു വീക്കിലി അവര് രണ്ട് കിലോ ബീഫ്ഒക്കെ മേടിച്ച് കഴിക്കും അവടെ നാല് പേരേ ഉള്ളു ഫാമിലിയിയില് അതിന്റെ ആവശ്യം ഇില്ല സത്യം പറഞ്ഞാ നമ്മളിപ്പോത്തെ ഒരു ജനറേഷനല്ല നമ്മൾ ഇച്ചരിയെങ്കിലും കുറച്ച് നമ്മള് ഇത് ചെയ്യേണ്ടേ പൈസടെ അല്ലാ കൊറച്ച് കൊറച്ച്ഒക്കെ ഫുഡ് കൺട്രോൾ ചെയ്താൽ അല്ലെന മുക്ക് മുമ്പോടണങ്കിലുംനമ്മക്ക് മക്കൾക്ക് വേണ്ടിയെങ്കിലും ജീവിക്കാൻ പറ്റും പറ്റു ഉള്ളുഅപ്പൊ ഇതുപോലെ നോക്കാതെ അതെ നോ
ഇല്ല പക്ഷെ ഹെൽത്ത് ഒക്കെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും
അതെ അതെ അതെ ഇതുപോലെ നോക്കാതെ ഇരുന്നിട്ട് ആ വ്യക്തി ഇക്ക്ഇതുപോലെ രണ്ട് ബ്ലോഗ് എന്നിട്ട് പിന്നെ തമിഴ്നാട്ടിൽ എങ്ങാണ്ട് ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെന്റല്ല എന്നിട്ട് മധുരെ പോയി അങ്ങാണ്ട് ഇതുപോലെ ചികിത്സിക്കണന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപ എങ്ങാണ്ട് വേണന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ അവര് സാമ്പത്തികമായിട്ട് ഒത്തിരി പിന്നോക്കത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ് അപ്പം അവർ ഒന്നുമില്ല വീടു ഇല്ല അവർക്ക് ഉ അത് വരെ അത് അതിന്റെ ആ ഒരു സിറ്റുവേഷിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മള്ഇതൊക്കെ ചിന്തിക്കുന്നുന്നത് അപ്പൊ ഞാൻ ഇതുപോലെ ഓർ
നമ്മളോട് പലരു പല രീതിയിൽയും ഇത് ഫുഡ് കൺ്രോൾ ചെയ്യുന്ന കാര്യ അപ്പോഴൊന്നും നമ്മള്അതിനെ കുറിച്ച്ചിന്തിക്കത്തില്ല നമ്മുക്ക് വന്ന് കഴിയുമ്പോഴേ നമ്മള് പഠിക്കുള്ളൂ എന്റെ ഹസ്ബൻറിനോടാണെങ്കിലും എന്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ഇറച്ചി ഒരുപാട് കഴിക്കരുത് കഴി
ആ അതെ അതെ
ഈ പ്രായത്തി കഴിച്ചില്ലേ പിന്നെ എപ്പളാ കഴിക്കുന്നന്ന് ചോദിക്കായിരുന്നു പക്ഷെ ഈ ചെറിയ പ്രായത്തില് ഇപ്പൊ കഴിക്കാൻ പറ്റാതെ ഇനി കഴിക്കാൻ പറ്റുവോ
അതെ
അവരൊക്കെയന്ന് പറഞ്ഞാൽ ഒരു നല്ലപ്രായം അവരെ കഴിച്ചു എന്നിട്ട് അവര് നമ്മളോട് കയിക്കരുത്പറഞ്ഞു
അത് തന്നെ അത് തന്നെ
പക്ഷെ നമ്മളിപ്പ തന്നെ ഇത് ഇനി കഴിക്കാൻ പാടില്ലാതായി മധുരമൊക്കെ ഓരോ ഒരു അറുപത് വയസ്സ്ഒരു അമ്പത്തഞ്ച്‌വയസിന്റെ മേളിൽ വന്നപ്പോഴാണ് മധുരമൊക്കെ അവര് പൂർണ്ണമായി ഒഴിവാക്കിയത്. ത് ഇവിടെ ഇപ്പ തന്നെ നമ്മള് നമ്മുടെ മക്കള തൊട്ട് നമ്മള് മധുരം കുറ
അത അതെ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുവ ഈ പിള്ളാരരോട് ഞാൻ പറഞ്ഞൊണ്ടിരിക്കുവാ ആ ആർക്കും കൊഴപ്പമില്ല പാരമ്പര്യമായിട്ട് ഷുഗറൊന്നും ഇല്ല ദൈവം സഹായിച്ച് എന്നാ പോലും ഞാൻ പിള്ളാരോട് പറയും ഇന്നാലൊക്കെ ഒന്നര സ്പൺ പഞ്സാര ഇട്ടണ്ടരുന്നഥലത്ത് ഇപ്പ ഞാൻ പറയും ഒരു ഒന്നേ കാല ആക്ക അന്നിട്ട് പതുക്കെ പതുക്കെ നമുക്ക് കുറയ്ക്കാം. ഞാനാണ് കടയിലൊക്കെ പോയിട്ടണ്ട ചായയ്ക്ക് മധരം അവരിട്ടു തന്നാ പിന്നെയും ഞാ ചോദു മേടിക്കുയിരുന്നു ഇപ്പൊ ഞാൻ
ഉം ഇല്ല ഇപ്പൊ നമ്മള് കൊറെ പ വേറെ വേറെ ആൾക്കാരുടെ കണ്ട് നമ്മുക്ക് കുറച്ച് പേടിയായി തുടങ്ങിയിട്ടുണ്ട്. തൊ നമ്മുടെ പ്രായത്തിലും ഇത് വരും എന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങിട്ടോ ഞാനൊക്കെയ ഞാനൊക്കെ ഇപ്പോഴും മധുരം കുറയ്ക്കത്തേ ഇല്ല എനിക്കിപ്പഴും ഇപ്പോ ഇപ്പ ഞൻ ഇപ്പ ഈ കുറച്ച് നാളെ ആള്ളൂ ഇചിരോക്ക ചായയ്ക്ക മധുരം കുറക്കാൻ തുടങ്ങീട്ട്. പക്ഷെ മധുര ഉള്ള അറിഞ്ഞ പിന്നെ
ഉം ഉം ഉം
എങ്കിലും മധുരമുള്ള സാധനങ്ങൾ നമ്മള് കഴിക്കുന്നതിന് ഇപ്പോളും ഒരു കുറവില്ല.
ആഹ് അതെ അതെ അതെ അതെ അത് ശരിയല്ല ഉം
പുള്ളിക്കാരന് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കക്ക് എനിക്ക് ഇവിടെ ഞങ്ങളേ പെരുന്നാളിന്റെ ഇറച്ചി കിട്ടിയായിരുന്നുേ ത്തം പോലെ അപ്പൊ അതൊക്കെ കഴിച്ച ഒരു പകുതിയൊക്കെയാ ക്കിന് ഈ ഷോൾഡറി അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദനയ എടുക്കാൻ തുടങ്ങി ആ അപ്പൊ ഞാൻ ഹസ്ബൻഡ് പറഞ്ഞു പുള്ളിക്ക് ഇതുപോല കൊളസ്ട്രോൾ വന്നപ്പോ ആദ്യം ഈ ചെസ്റ്റിനവിടെയും ഈ ഷോൾഡറിനു ആയിരുന്നു വേദന എന്ന് പറഞ്ഞു അപ്പ എനിക്കൊരു പേടി അങ്ങനെ വല്ലോം ആണോ ന്നോർത്ത് എന്തായാലു ടെസ്റ്റ് ചെയ്തു ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം ഒന്നും നോക്കി എന്തായാലും ഒന്നും ഇല്ലല്ല നോർമൽ ആണ്.
ആഹ്
അപ്പം അപ്പൊ തന്നെ നമുക്ക് ചെറിയൊരു പേടി തോന്നി ഈ വേദന വന്നപ്പോ അല്ലെങ്കി നമ്മള് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ബാക്കിയുള്ളതിനെ കുറച്ച് വേറെ ആൾക്കാർക്ക് കൊടുത്തു. പിന്നെ കൊറച്ച് കൊറച്ച്
ആഹ് ആഹ് ഓക്കേ ഓക്കെ ഞങ്ങളും ഈ കൊല്ലം എടുത്ത് ത്തില്ല ഇവിടെയാണേങ്കലും ഇതുപോലെ ഞങ്ങളും ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇങ്ങനെ കൊടുക്കുമല്ലോ? അതുപോലെ ഞങ്ങള ഇവിടെ അർത്തായിരുന്നു അന്നേരം പക്ഷെ ഒന്നും എടുത്ത് ത്തില്ല ഇവിടെ എല്ലാം കൊടുത്തു ഇതുപോലെ ഹസ്ബന്റിന് പിന്നെ ഇരുന്നൂറ്റി അമ്പത് അമ്പത് കൊളസ്ട്രോളും ഉണ്ടായിരുന്നു യൂറിക്കാസിഡും കൂടുതല യൂറക്സിഡ ഏറ്റവും വലിയ ശത്രുവായി ബീഫ്.
ബീഫ് റെഡ്മിറ്റ് അല്ല അതെ അതെ കൊളസ്ട്രോൾ പോലെ തന്നെയാ മീൻ പോലും മത്തി അയല നത്തോലി ഇത് മാത്രമേ കൂട്ടാവുള്ളൂ എന്നാ പറഞ്ഞു വിട്ടെ.
ആഹ് ഇവിടെ യൂറിക്കാസഡിന് ചെറിയ മീനൊന്നും കൂട്ടരുത്. ഉം ആ് ആ അന്ന് പറ പറയുന്ന് അത് കൊഞ്ച് അതുപോലത്തെ മറ്റേ കക്ക അതൊന്നും കൂട്ടരുതന്ന് ഡോ ടർ ഞങ്ങൾ പോയരുന്നു പാലായി പോയരുന്നു ആശുപത്രിയില് അപ്പം ഇതുപോലെ ക്കെ വേദന ആയിരുന്നു ഏഹ് ഹുസ്ബന്റിന്റെ ചേട്ടനും ഇതുപോലെ വേനയായിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞ ഹസ്ബൻഡ് എന്നോട് വന്ന് പറഞ്ഞു യൂറികാസിഡ് ആഹ് പുള്ളിക്ക് യൂറിയാസിണ്ട ഇതുപോലെ അപ്പൊ ഒത്തിരി വയ്യാതെ ആയായിരുന്നു. ഒന്ന് പോണന്നോർത്തിട്ട് പറ്റിയില്ല അപ്പ എല്ലാരോടും ഹസ് ബെന്നിനോടൊക്കെ പറ കേട്ടോ സൂക്ഷിക്കാൻ പറയണേ
അതെ അതെ ഇത ഇവിടുന്ന് ഇവര് പറഞ്ഞാ മനസ്സിലാക്കൂ അവര് അപ്പളേക്കും വന്നാലേ ഇവര് പഠിക്കുള്ളൂ.
അതെ അതെ സത്യം പറഞ്ഞാ ഈ വ്യായാമം ഇല്ലാത്ത കൊണ്ടാ ഇതുപോലെ പിന്നെ കൂടുന്നെ. ഇപ്പത്തെ ഏ കാലഘട്ടത്തിലെ എൻ ഞാനിന്നട്ട് ഞങ്ങള് ഇതിൻ മുമ്പ് ഈ മഴയ്ക്ക് മുമ്പ് നടക്കാനൊക്കെ പോവായിരുന്നു ഹസ്ബന്റിനെ നട ക്കണോന്ന് പറഞ്ഞു ഡോക്ടർ മസ്റ്റ് ആയിട്ട് നടക്കണോന്ന് പറഞ്ഞു. ഇതുപോലെ ഗാസ്ട്രിക് ഇഷ്യൂ വന്നായിരുന്നേ അപ്പത്തെനും ആ മസ്റ്റ് ആയിട്ട് നടക്കണെന്നും ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പത്തെനും ഞങ്ങള് പോവായിരുന്നു. ഇപ്പ മഴ വന്നപ്പോയില്ലേ ഒന്നും പറ്റാത്ത അവസ്ഥയായി പോയിന്നേ
ഉം അവടെ നിങ്ങൾക്കവടെ ടെറഫൊക്കെയുണ്ടോ ടെറഫൊക്കെയുണ്ടോ
ആഹ് ഇവടെ ഒണ്ട് പക്ഷേ ഇല്ലേ അവടെ ഓരോ ടീംസ് ഇങ്ങനെ ചേർന്ന് അവര് ഏഹ് ഫുട്ബോളും ഇതൊക്കെ കളിക്ക്യുവാ ഇവർക്കൊക്കെ താല്പര്യയുണ്ടേ പക്ഷേ ഇവർക്ക് ടൈമിംഗൊന്നും അ അത്ര സെറ്റാവുന്നില്ല ജോലിയൊക്കെ കഴിഞ്ഞ്
ആഹ് അപ്പൊ പറ്റത്തില്ല ഇച്ചിരി നേരത്ത് ഒരു അഞ്ച് മണിക്കെ വരുവാണെങ്കി മാത്രം ന നമുക്ക് ഒരു ആറ് മണി തൊട്ട് ഏഴ് മണി വരെ അല്ലെങ്കി ആ ഒരു സമയത്തൊക്കെ പറ്റുള്ളൂ അല്ലെ എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒന്നാമതെ ടയേഡ് ആയില്ലേ
ടയേഡ് ആയല്ലേ വരുന്നേ അവർക്ക് ഓരോ പ്രശ്നങ്ങളല്ലേ ആണുങ്ങളല്ലേ നമ്മൾ അങ്ങനെ ഓർക്കുവേ പക്ഷെ താല്പര്യ ഒണ്ട് പോകാന് പക്ഷെ ടൈമിന്റെ ഒരു ഇഷ്യൂവാ
ആഹ് അതൊക്കെ ഒണ്ടെങ്കി നല്ലതല്ലേ അതൊക്കെ നല്ലൊരു വ്യായാമം ആണല്ലോ
ക്കുന്നതിന്റെ അത്രം പിന്നെ ഒരു വ്യായാമം ഇല്ലാട്ടോ എല്ലാ ഡോക്ടർമാരും അങ്ങനെ പറഞ്ഞേ ഇപ്പം ഞാൻ പറഞ്ഞില്ലെ ഹസ്ബൻഡിന് ഗ്യാസ്ട്രിക് ഇഷ്യൂ വന്നപ്പത്തേനും കുറെ ഏഹ് ആ ഞങ്ങ ക്ക് ഉം എന്നാ നോമ്പിന്റെയൊക്കെ സമയമാണെ അപ്പോ ഇത് പോലെ അത് അം അ അതൊന്നും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ആ സമയാവുമ്പോ ഭയങ്കര ഹെവിയായി പിന്നെ ഒരു ഏഹ് സഹി സഹി കെട്ട് ആശുപത്രിയി പോയി ആശുപത്രി പോയപ്പത്തേനും ആഹ് മസ്റ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മൂന്ന് നേരം രാവിലെ ഭക്ഷണം കഴിച്ചാലും പത്ത് മിനിറ്റ് നടക്കണം ഉച്ചയ്ക്ക് കഴിച്ചാ നടക്കണം പത്ത് മിനിറ്റ് മസ്റ്റായിട്ട് നടക്കണം പിന്നെ അല്ലാതെ ഒരു ല ലൈഫില് റുട്ടീൻ ആ ക്കണം പ അരമണിക്കൂർ മസ്റ്റായിട്ട് നടക്കണോന്ന് ഡോക്ടർ പറഞ്ഞു അല്ലാതെ ഇ ഇത് മുമ്പോട്ട് നീങ്ങത്തില്ലെന്ന് പറഞ്ഞു
എന്നിട്ട് ഇപ്പ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ
ആഹ് ഇപ്പൊ ചെയ്യുന്നുണ്ട് ഇപ്പൊ ചെയ്യുന്നത് കൊണ്ട് ഗുളിക ഇല്ലാതെ മുമ്പോട്ട് പോകുന്നുണ്ട് ഉം ഇപ്പൊ ചെയ്യുന്നത് കൊണ്ട് ഗുളികയില്ലാതെ മുമ്പോട്ട് പോന്ന് അല്ലെങ്കിൽ ഗുളിക തന്നെ ഗുളിക കഴിച്ചാ മാറു സംഭവം മാറത്തില്ല അതാ ഇതിന്റെ ഒരു
അപ്പോത്തിന് നമ്മള് ഗുളിക കഴിക്കുമ്പോ വേറൊരു അസുഖത്തിലേക്ക് വരുന്നെ ഇത് നമ്മളിപ്പം ഷുഗറിന്റെ ഗുളിക കഴിക്കുമ്പോ അത് പ്രഷറായി മാറും പ്രഷറിന്റെ ഗുളിക കഴി ക്കുന്നത് വേറെ അസുഖായിട്ട് മാറും ഈ ഗുളിക തന്നെ നമ്മളോട് പാരസെ സറ്റമോള് പോലും ഒരു പരുതിക്കപ്പുറം കഴിക്കരുത് ഡോക്ടർമാർ പറ റഞ്ഞതിന്റെ കാര്യം എന്താ ഈ ഈപ് ഞാനും അതെ എനിക്കും ഭയങ്കര മടിയാ ഞാന് ഈ ആന്റിബയോട്ടിക്ക് ഒക്കെ തന്ന് വിട്ടാല്ണ്ടല്ലോ പറയും കറക്റ്റായിട്ട് എനിക്ക് ഞാൻ മടിയ ഞാൻ അസുഖം ഉള്ളപ്പോ ആ ഒരു രണ്ടു ദിവസം കഴിക്കും അത് ഇച്ചിരി മാറിയെന്ന് കണ്ടാ ഞാനതെടുത്ത് ദൂരെ കളയും അത്
പക്ഷേല്ലേ അത് മ അല്ല ആന്റിബയോട്ടിക്കിന്റെ കാര്യം അങ്ങനെ പാരസെറ്റമോൾ പോലെയല്ല ഇനിയിപ്പം അതൊരു കോഴ്സാ ഇപ്പം മൂന്ന് ദിവസന്ന് പറഞ്ഞാ മൂന്ന് ദിവസം തന്നെ കഴിച്ചേ പറ്റ് റ്റൂ അഞ്ചു ദീസംന്ന് പറഞ്ഞ അഞ്ചു ദീസം തന്നെ കഴിച്ചേ പറ്റൂ ആ അത് പക്ഷെ കഴി ച്ചില്ലെങ്കിൽില്ലേ ആ അസുഖം പിന്നെയും വരും ചെലപ്പോ പത്താമത്തെ ദിവസം അസുഖം വെരും അത് അതിന് വേണ്ടിയാ ഒരു കോഴ്സ് ആയിട്ട് ഇങ്ങനെ അവര് കഴിക്കണം എന്ന് പറഞ്ഞു തരുന്നത്
ഉം എനിക്ക് പിന്നെ അങ്ങനെ പൊതുവേ അസുഖങ്ങൾ അങ്ങനെ ഒരുപാട് വരാറില്ല പൊതുവേ അൽ വേറെ ഒന്നും അല്ല നമുക്ക് ഈ ഡെയിലി വരുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ പനീ ജലദോഷം അങ്ങനെയൊക്കെ ഒള്ളത് അതൊന്നും അങ്ങനെ ആഹ് അങ്ങനെയൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും വരില്ല ഇപ്പം ഇവർക്ക് ഇവിടെ രണ്ട് ട്രിപ്പ് ഏ പനിയും ജലദോഷ- എല്ലാം കഴിഞ്ഞു എനിക്ക് ഇതുവരെ വന്നിട്ടില്ല
അത് ഒരാളെ വിട്ടിട്ടേ വരത്തുള്ളൂ അവരെ നോക്കാൻ ഒരാള് വേണ്ടേ അതുകൊണ്ടാ അത് സത്യമാ എനിക്കും പനിയില്ലേ എൻ്റെ ചെ കൊ ചെറുപ്പത്തിലങ്ങാണ്ട് എൻ്റെ പനി വന്നതാ എനിക്ക് ഇതുവരെ പനി വന്നിട്ടേ ഇല്ല. അന്നപ്പം ഈ കഴിഞ്ഞ
ഉം
ആഹ് പറഞ്ഞോ
രണ്ട് മൂന്ന് മാസം മുന്നേ, രണ്ട്‌ മൂന്ന് മാസം മൂന്നാല് മാസമായി ആദ്യം ചെറിയ മോക്ക് വന്നു. അവള്ക്ക് കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേന് - അഡ്മിറ്റ്‌ ആയി, അതുപോലെ പനിയായി പോയി അപ്പളേക്ക് മൂത്ത ആൾക്ക് വന്നു. ഇവര് രണ്ടു പേരെയും കൊണ്ട് ആശുപത്രി കിടന്നുകഴിഞ്ഞപ്പ എനിക്കും കൂടെ വന്നു. അങ്ങനെയാണ് ആ അങ്ങനെയാണ് എനിക്ക് ഒരു പനി വന്നത് ഇപ്പോ അതൊരു മൂന്നാലഞ്ച് മാസമായി. അതൊരു പനിയായിരുന്നു. എണീക്കാൻ പോലും പറ്റാത്തൊര അവസ്ഥയായിപ്പോയത്. പിള്ളാർക്കും വയ്യ എനിക്കും വയ്യ എനിക്ക് പിള്ളേരെ നോക്ക - നിക്കാൻ പോലും പറ്റത്തില്ലാതായിപ്പോയി. ഞാൻ പിന്നെ വേഗം എന്റെ അമ്മയെ വിളിച്ചു ഫോൺ വിളിച്ച് വേഗമിങ് വരുത്തി കുഞ്ഞിനെ അപ്പൊ കുഞ്ഞ് ചെറുതാ ഇപ്പൊ രണ്ടു വയസായെങ്കിലും നാലഞ്ചു മാസം അല്ല എനിക്ക് തോന്നുന്നു ഒരു അവക്ക് ഒരു ഒന്നേക വയസ്സെക്കേയപ്പള്ളാന്ന് തോന്നുന്നു അപ്പൊ നമ്മള് എ ഇപ്പോഴും കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കണ്ട ഒരു സമയല്ലേ എനിക്ക് എടുക്കാൻ പോയിട്ട് അയ്നേ ഒന്ന് പിടിച്ച് എണിയിപ്പിക്കാൻ പോലും പറ്റാത്ത ഒരുഅവസ്ഥയായിപോയി. അതുപോലെരു പനി വന്നു. പിന്നെ ഇത് ആ ആദ്യമായി അങ്ങനൊന്നും വരുന്നതും പിന്നെ ഇതുവരെ വന്നിട്ടില്ല. അത് എല്ലാവർക്കും ബന്ധപ്പെ അതുപോലെ ദേഹം വേദന ശരീരം വേദനന്ന് വെച്ചാൽ അനങ്ങാൻ പറ്റാത്ത
ആഹ വൈറൽ ഫീവർ അങ്ങനെയാ. എനിക്കും ഇതുപോലെ രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പ് എനിക്ക് ഇതുപോലെ പനി വന്നു. ആ ചെറുപ്പത്തി വന്നാ പനിയാ പിന്നെ ഇപ്പഴാ വരുന്നെ ഇവർക്ക് എല്ലാവർക്കും വന്നാലും എനിക്ക് വരത്തില്ലായിരുന്നു.
ഉം പിന്നെ നമ്മള് കൂടു നമ്മളന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലിരി ക്കുന്നവർ കുറച്ചും കൂടി ഇവരെക്കാട്ടിലും കൂടുതൽ നമ്മള്പണി ചെയ്യുന്നു പൊതുവേ പറയും ആണുങ്ങള് എന്നെ ജോലി ചെയ്യുന്നു പക്ഷെ അങ്ങനെയല്ല, ആണുങ്ങളെക്കാളിലും കൂടുതൽ ജോലി ചെയ്യുന്നത് നമ്മളാ, അവര് പൊറത്തിറങ്ങി ഒർ ജോലി ചെയ്യുന്നുള്ളൂ നമ്മളോ? നമ്മള് വീട്ടില് എത്ര കൂട്ടം ജോലികളാചെ ചെയ്യുന്നേ, നമ്മള് രാവിലെ എണീക്കുമ്പോത്ത് അല്ലെ അതില്ല അതെല്ലായിട്ത്തും അങ്ങനെ തന്നെ നമ്മളത് പറഞ്ഞിട്ട് കാര്യയില്ല അത് പൊതുവെ അവേ- എല്ലാരും അംഗീകരിച്ചൊരു കാര്യം അങ്ങനെ ഉള്ളൂ, അതെ പറ്റുള്ളൂ, എന്നുള്ള രീതിയില് അവതരു മാറ്റം വരുത്തത്തില്ല അവര്,
നമ്മൾ അതിനെ-
ആ അത്രേ ഉള്ളു. ഞാൻ അത് എപ്പോഴും പറയും വൈകിട്ട് വരുമ്പോഴത്തേക്കിന് ക്ഷീണമാണ്ന്ന് പറ പറഞ്ഞൊണ്ട് ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കുബം ഞാൻ പറയും ആ നിങ്ങക്ക് മാത്രം ഒള്ളു ക്ഷീ
അതെ, അവർ അന്നേരം സത്യം പറ- ഞാൻ അവര് വരുമ്പോഴായിരിക്കും നമ്മളൊന്ന് ജസ്റ്റ് ഇരിക്കുന്നേ, അപ്പത്തേനും ഞാനൊന്ന് അ ഞങ്ങ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന അന്നേരം ഒരു കസ് സാരി ഇട്ട് അവിടെ ഇരുന്ന് ഞങ്ങടെ പ്രാർഥന പുസ്തകം തുറന്ന് വെച്ചാ- അന്നേരം എ ഹസ്ബന്റ് കേറി വരും. കറക്റ്റ്, അപ്പൊ ഹസ്ബന്റ് ആ ഇവളെ- ഇത്ര നേരമായിട്ട് ഇരിക്കായിരുന്നോ എന്നിങ്ങനെ ഓർക്കും.
ഉം ഉം നമ്മള് ആ സമയത്താണ് ഒരു സെക്കൻഡ് ഒന്ന് ഇരിക്കുന്നെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ.
അതെ ആ
ഇന്നലെവൈകിട്ടൂടെ ഞങ്ങളത് പറഞ്ഞതേ ഉള്ളൂ, പുള്ളി വന്ന്‌ കഴിഞ്ഞപ്പഴത്തേക്കിന് ഫോണും വെച്ചങ്ങു കേറി കെട ന്നു, അപ്പൊ കൊച്ചടുത്ത് ചെന്നപ്പോ കുഞ്ഞ് ആ കുഞ്ഞ് അടുത്ത് ചെന്നപ്പളത്തെനും ഓ രാവിലെതൊട്ട് മൻഷൻ മട് ത്തു വന്നിരിക്കുവാന്ന് പർഞ്ഞു ആ അപ്പൊ ഞാൻ പർഞ്ഞു കുഞ്ഞ് ഇങ്ങ് പോരെ, അമ്മി രാവിലെ തൊട്ട് ഊഞ്ഞാലേല് ഇരുന്ന് ആടുവയിരുന്നു. അതുകൊണ്ട് കൊച്ച് ഇവിടെ വന്നിരുന്നോ അമ്മി നോക്കിക്കോളാംന്ന് പർഞ്ഞു. അപ്പളേക്ക്‌ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഒന്നും മറുപടി പറഞ്ഞില്ല അതെ അതെ അതെ.
ആഹ
അങ്ങനെ ഒന്നും നമ്മുക്ക് അസുഖം വരാതിരിക്കട്ടെ. ണ്ടാ വന്നാ നമ്മള് അസുഖം വന്നാ അതും ചെയ്യാ നോക്കണം നമ്മള് ഇവരുടെ കാര്യവും നോക്കണം എല്ലാം കൂടെ ആകുമ്പോ
റ്റവും വലിയ ഹൈലൈറ്റ് നമ്മള് പണി ചെയ്യണം അതാ മെയിന്
ആ ഇന്നലെ ഇങ്ങനെ ആരോ ഫോൺ ആരോ വിളിച്ചപ്പോഴത്തേക്കിനേ ഇങ്ങനെ പറയുവയിരുന്നു ശമ്പളം കിട്ടാതെ ഒരു ഒരു മിനിറ്റ്- മിനുറ്റ് പോലും സ് റെസ്റ്റ് എടുക്കാതെ ജോലി ചെയ്ത നമ്മള് മാത്രെ ഉള്ളന്ന്‌
ആ അതെ ഞായറാഴ്ച പോലും റസ്റ്റില്ല
വേറെ വേറെയുള്ള ജോലികൾക്കൊക്കെ ആൾക്കാര് വിചാരിക്കും ഓ ശമ്പളം കിട്ടിയാലും ഒരു നമുക്ക് വേണ്ടിയല്ലല്ലോ പത്ത് മിനിറ്റ് ഇരിക്കാം എന്ന് ചിന്തിക്കും പക്ഷെ നമ്മക്കത് പറ്റ-